ഹലോ. കേൾക്കാമോ.
ആഹ് കേൾക്ന്ന്ണ്ട്.
ആഹ് ഇതാ ഇവിടെ ഇരിക്കുന്ന്.
മഴണ്ടോ?
മയെ നല്ലൊണ്ടായ്നി ഇപ്പ ഒന്ന് തോർന്നിട്ടേ ഉള്ളൂ.
ഐശെരി
ഉം
പിന്നെ പഠിക്ക്യാണോ.
ആഹ് അതെ പഠിക്ക്യ പഠിക്ക്യ
എന്തിനാ പഠിക്ക്യ്ന്നെ.
പ്പൊ പ്ലസ് ടു കഴിഞ്ഞിട്ടേ ള്ളൂ ആർമിടെ എക്സാം എഴുതി ആ റിസൾട്ട് വെയ്റ്റയ്തിരിക്കാ.
ആണോ ആഹ്ശെരി. ആഹ് ഞാനും പഠിക്കാന്ന് ചോദിക്കാൻ കാരണം, ഡി പി കണ്ടേ അതേണ്ട് ചോയിച്ചതാ ഉം പഠിക്കുന്ന കുട്ടിയാന്ന് മനസ്സിലായി. ആ പ്രായാണല്ലോ. അത് ഓൺലൈനായി റ്റാണോ ഈ ആർമിൻ്റെ എക്സ്
ഏഹ് ഞാൻ ഓൺലൈൻലായിട്ടല്ല എഴുതിയത് ഏഹ് ഡയറക് റ്റു റൈറ്റിംഗ് എക്സാമെയ്തിയതാ.
അത് എവിടെ പോയിട്ടാ എഴ്താ?
ഏഹ് അത് നമക്കിപ്പോ ഓരോ സെന്ററിലേക്കാ കിട്ടാ.
ഇവടെ തന്നെ നാട്ട് തന്നെ കിട്ടോ?
ആഹ് ഏ എന്റെ നാട്ടിൽ കിട്ടൂല എൻക്ക് എന്റെ നാട്ടിൽ ഇല്ല എയ്ന്റെ എക്സാം സെന്റർ. എൻക്ക് മൽപ്പൊർത്താ കിട്ടിയെ.
ആഹ് ആഹ് അയ്ശെരി ഉം ആഹ് ന്ന ട്ട് ഈ പി എസ് സി എക്സാം ഒക്കെ പോല തന്നെയാണോ അത്?
ആഹ് കമ്പ്യൂട്ടർല് എഴുതണം.
അഹ് ആഹ്
ചെലോർക്ക് കമ്പ്യൂട്ടറില്ണ്ട് ചെലോർക്ക് വ്‌റൈറ്റനെക്സാമുണ്ട്.
ഒ എം ആർ ആണോ?
ബ്രൈറ്റനെക്സാം ഒ എം ആർ ആഹ്
ആഹ് ആഹ്.
ഉം പിന്നെ കമ്പ്യൂട്ടർല് നമ്മള് സാധാരണ ഇതുപോലെ ഒരു ജെനെറൽ ക്വസ്റ്റ്യൻ ഇണ്ടാവും അതില് നാലോ പ്ഷെൻസ് ണ്ടാവും അതില് റൈറ്റായ ആൻസറ് സെലക്ടയ്യണം.
അയ്ശെരി. അയ് പി എസ് സി ക്കുള്ള പോലെതന്നെ.
ആഹ് അതെ അതെ. ഫുൾ വൺവേഡ് അങ്ങൻത്തെ ക്വസ്റ്റ്യൻസാ ഇണ്ടാവാ.
ആഹ് ആഹ്. എന്നിട്ട് എങ്ങനെ ഈസിണ്ടായിരുന്നോ എക്സാമ്?
ആഹ് എക്സാമൊന്നും കൊഴപ്പില്ല നല്ല ഇതിലെഴുതി. ഇനിപ്പയ്ൻ്റെ റിസൾട്ടിന് വേണ്ടി വെയ്റ്റെയ്തിരിക്കാ. ഇങ്ങളെങ്ങനെ കല്ല്യാണം കഴിഞ്ഞോ? ഹലോ! ഹലോ. ഹലോ. ഹലോ.. ഹലോ.. ഹലോ